ഹലോ കേക്കാവോ
ആ കേക്കാം
ആഹ് ആ ഇവിടെ സുഖാട്ടിരിക്കുന്നു അവിടെയോ
ഇവിടെയും സുഖം തന്നെ
ഉം ഉം മഴയൊക്കെ ആയി തൊടങ്ങിയല്ലേ അവിടെ
ഉം മഴയും ഇടിയും ഒക്കെണ്ട്
ആഹ് ഇവിടെ അതൊക്കെത്തന്നെ മഴയും തുടങ്ങി ഇടിയായി നല്ല ആ അത്യാവശ്യം നല്ലെ അവിടെ നല്ല ഇടിയുണ്ടോ
ഇവിടെ ഇടി മിന്നലൊക്കെ നല്ലോണണ്ട്
ഉണ്ടല്ലേ ആ ഇവിടെ മഴ മഴ ഇപ്പൊ മഴ എനിക്കൊന്നു കൊറഞ്ഞെന്ന് തോന്നുന്നു പുറത്ത് ഇടി ഇപ്പം പതിയെ ഞങ്ങക്ക് ഇവിടെ അങ്ങനാ മഴ കൊറഞ്ഞു കഴിയുമ്പോ പിന്നെ ഇടിയാവും
ഉം ഇവിടെ നല്ല മിന്നലും ഇടിയും ഒക്കെണ്ട് മഴ അയ്നാത്രെല്ല ഇടിം മിന്നലുവാണ്
ആഹ് ഇവിടെ ഇവിടെ ഓ ചെല ദോസങ്ങള് നല്ല ഇടിയാരിക്കും പെട്ടെന്ന് നമുക്ക് കരണ്ട് പോവ്വും ഒക്കെയാണ് മഴ കൊറവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് പേടിക്കേണ്ടത് മഴ നന്നായിട്ടുണ്ടെങ്കി ഇടി അധികം കാണത്തില്ല ഉംഹ്ഹ് ഉം
മിന്നലുണ്ടാവുമ്പോളാണ് പേടി മിന്നല്തായാലേ പേടിയാണ്
ആഹ് നമുക്ക് അങ്ങനെ ആഹ് ഇവിടെ പോറത്തൊക്കെ നല്ല ഒന്നാതെ നമുക്ക് മരവൊക്കെ ഇവിടെ കൊറവാ വീടിന് ചുറ്റും അപ്പ നമുക്ക് പേടിയാ ഈ ഇടി വെട്ടുമ്പോ കറക്റ്റ് നമുക്ക് നല്ലപോലെ അകത്തോട്ട് ചെലപ്പം വെട്ടം അടിക്കും അപ്പം നമുക്ക് ഒരു പേടിയാണ് ഇടി വെട്ടുമ്പോ പിന്നെ മഴയക്കെ ആയി കഴിയുമ്പോഴത്തേക്ക്‌ന് ഉം മിന്നലും ആഹ് അതാണ് അയ്ന്റൂടെ നല്ല സൗണ്ടല്ലേ പണ്ടത്തെ പോലൊന്നും ഇപ്പം ഭയങ്കര അവ് കാലം ഒന്നും നോക്കുന്നില്ലല്ലോ ഏഹ് കാലാവസ്ഥയുംയെക്കെ ഭയങ്കര മോശല്ലേ ചെല ദെവസങ്ങളിലങ്ങ് മഴയാണെങ്കി നല്ല മഴ വെയിലാണെങ്കി നല്ല ചൂട് അങ്ങനെ ഉം ഇവിടെ മഴ പെയ്തിട്ടും ഉം
മഴയായ് മാത്രം പെയ്യാണെ ഇത് മിന്നലും ഇടിയാണ് പെരും പേടി വേഗം ഹലോ
ആഹ് ആഹ് പറഞ്ഞോ ഏഹ് കേൾക്കുന്നില്ലാരുന്നു അതാ
ഉം തുറസ് തുറസായ സ്ഥലത്ത്ക്ക് വേഗത്തും പറഞ്ഞ്
ആഹ് ആഹ് ഇപ്പോഴത്തെ മിന്നലക്കെ സൂക്ഷിക്കണം നമുക്കിപ്പൊ പൊറത്ത് ത്തക്കെ പോയിക്കഴിഞ്ഞാലും നമുക്ക് ഏറ്റോം പേടിയൊള്ള കാര്യവല്ലേ എവിടേലും കേറി നിന്നാലും നമുക്ക് അതാണ് ഒര് ടെൻഷനാണ് വീട്ടിലെത്തി എത്ത്ന്നടം വരെ ഉം
ആഹ് ഇവ്ടെ നമ്മളെവിടെല്ലേ ഇപ്പന്നാല് കുട്ടികളും മരിച്ച് മറ്റേത് കാണാൻ പോയാണ്ട് വ്യൂ പോയന്റ്
ആണോ ആഹ്
അവ്വ്ടേ
ഇവിടെ ആഹ് ഇവ്
അരികോട് അരികോട് ആഹ് ഭാഗത്താണ്
ഓഹ് ശെരി ശെരി ആഹ് ഇവിടെ പിന്നെ നമുക്ക് കൊറച്ച് നാള് മുമ്പ് ഈ വേനൽ കാലത്ത് ഒരൊസം മഴ പെയ്ത് ആഹ് മഴ പെയ്തപ്പം ഇവിടെ പിള്ളോരക്കെ ആഹ് കളിക്കുന്നത്ണ്ടാരുന്നു അങ്ങനെ ഒരു പയ്യൻ ഇതേപോലെ ഇടിമിന്നലേറ്റ് മരിച്ച് ആഹ് കുട്ടി
ഏഹ്
ആഹ് അങ്ങനെ കൊച്ചു പയ്യനാരുന്ന് ഉം
അങ്ങനെന്നേ സ് വ്യൂ പോയന്റ് കാണാൻ പോയതാ
അയ്യോ അന്നരം മഴയൊണ്ടാരുന്നോ അന്നേരം നല്ല മഴേം ഇടിയാര്ന്നോ
ഉം ഇടിം മിന്നലും ഞമ്മളീ മലേന്റെ മേലെക്കെ നിക്കുമ്പോ നമുക്ക് നേരിട്ടീ മിന്നല്
ആഹ് അത് ശെരിയാ അതെ അതെ അതെ അതെ ഉം ഉം സ്കൂളി പഠിക്ക്‌ന്ന പിള്ളേരാണോ
മൂന്ന് ആഹ് ആഹ് പത്താം ക്ലാസ് ഇതൊക്കെ എഴുതിരിക്ക
അയ്യോടാ പാവം ഉം ഉം
പിന്നെ ചികിത്സയിലേന്നു രണ്ട്മൂന്ന് കുട്ടിയാള് രണ്ട്മൂന്ന് കുട്ട്യാള് ചികിത്സലേന്നു ഓലൊക്ക് ഓലൊക്കെ രക്ഷപ്പെട്ടണേ നാല് കുട്ട്യാളാണ് മരിച്ച്
ഓ എല്ലാരോടെ വെക്കേഷൻ ആയപ്പോ ഇറങ്ങിയതായിരിക്കും കുഞ്ഞുങ്ങളല്ലെ
ആഹ് ആഹ് മിന്നല് മിന്നല് പേടിയാണ്
അപ്പൊ അതുകൊണ്ടിപ്പം എല്ലർക്കും പേടിയ കൊളത്തിലൊക്കെ കുളിക്കനും.. അല്ലാതെ ഇപ്പം മഴ
അയേ
ഇപ്പം
കൊളത്തുന്നൊക്കെ വേഗ്യ അമ്മക്ക് ശരീരത്തൊക്കെ മിൻ വെള്ളത്തിന്റെതും.
സസ്..
വേഗം മിന്നൽ തട്ടും പറയാ
ആഹ് അതെ അതെ അത പിന്നെ ഈ ആഹ് പിന്നെ ഈ വെള്ള വെള്ളത്തിലൊക്കെ എന്തോ ബാക്ടീരിയ ക്കെ ഉണ്ടെന്നൊക്കെ അല്ലേ പറയുന്നെ, അതൊക്കെ നമ്മുക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ഇപ്പം ഉം അതെന്താ നമുക്കിപ്പം കുളി
ഇപ്പൊ വേറൊരു ബാക്ടീരിയ ഇണ്ടലോ ഇപ്പൊ പുതിയൊരു വൈറസ് എറങ്ങീണല്ലോ ആഹ്
അപ്പൊ എല്ലാർക്കും പേടിയാണ് പുറത്ത വണ്ട വെക്കേഷൻ ആയിക്കഴിഞ്ഞാ കുളത്തിലും ആറ്റിലും കേരി എല്ലാം പിന്നെ വൈകുന്നേം ആവുമ്പോഴല്ലെ തിരിച്ചു കേറത്തുള്ളു. ഇപ്പൊ അതിന് എല്ലാർക്കും പേടിയാണ് വെള്ളത്തിൽ പോലും എറങ്ങാനും ഒക്കെ ആഹ് പിന്നെ ഈ കൊറോണയും കൂടെ കഴിഞ്ഞു വന്നത് കൊണ്ട്.. ആഹ് അതെ അതെ അതെ പണ്ടത്തെ പണ്ടത്തെക്കെ വെച്ച് നോക്കുമ്പം ആഹ് പണ്ടത്തെ പോലൊന്നിപ്പം സ് സാന്ദ്രത്തോടൊന്നും പുറത്തൊന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ലല്ലേ.. എപ്പഴാ മഴ എപ്പഴാ വെയില് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ മഴ പെയ് ഉം മഴ തൊടങ്ങുന്നതും
ഇപ്പൊ കാലാവസ്ഥ പറയുമ്പൊ ഉം ഉം
ഉം ചൂടാണെങ്കിൽ ചൂടെ ഉം ആഹ് പ്രശ്ണം ങ്ങള് ഉം ഹ ആഹ് പറഞ്ഞോളു പറഞ്ഞോളു കേക്കുന്നില്ല എനിക്ക് ആഹ് എട വിട്ട് വിട്ട് പോകുന്നുണ്ടേ അതുകൊണ്ട്. അതാ മഴയായിട്ടായിരിക്കും.
റെഞ്ചിന്റെ ഷം മഴയായിട്ടാണോ?
ആഹ് തോന്നുന്നു മഴയുടെ പ്രശ്നമാണ് മെയിനായിട്ട്
പണിക്ക്
ആഹ് ഒന്നിനോട് ഇത്രെ ആഹ് നമ്മള് സം ഇവിടെ പിന്നെ റെയ്ഞ്ചിന്റെ പ്രശ്നൊ ഒണ്ട് ഓൾറെഡി നമുക്ക് ഭയങ്കര ബുദ് ദ്ധിമുട്ടാണ് കോളൊക്കെ വിളിക്കാനൊക്കെയാണേലും ഭയങ്കര പ്ര
ആഹ് എടക്ക് ഇങ്ങനെ സ്റ്റെക്കായി പോകുന്നുണ്ട്ല്ലേ. ഹലോ..
ആഹ് ഗ്രാമം ഒരു ഏരിയ ആയത് കൊണ്ട് കൊർച്ചുകൂടെ നമുക്
ഇടക്ക് ഓരോ സ്റ്റെക്കിങ്ങ് വര്ണ്ട് ല്ലേ.
ആഹ് ഉണ്ട് ഉണ്ട് പിന്നെ ടവറും കൂടി ഇല്ലാത്തതും കൊണ്ട്.. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ റേഞ്ചിന്റെ പ്രശ്നം നല്ല ലോങ് ആ ടവറ്. അപ്പൊ അതുകൊണ്ട് റേഞ്ചിന് നമ ഭയങ്കര ഇഷ്യൂ ഉണ്ട് ഇവിടെ ഉം പിന്നെ മഴക്കാലമൊക്കെ ആയ പിന്നെ നോക്കണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് റേഞ്ചിന്. അതുകെ നമുക്ക് ടി വി ഒക്കെ റീച്ച് ഇല്ലല്ലേ അഹ് മെയിൻ റോഡാണോ അപ്പം സ്ഥലം
മെയിൻ റോഡോടല്ല ഉള്ളേരി ഉം ഹൈവേ റോഡ് അല്ലാതെ പോക്കറ്റ് റോഡായിട്ടാണ്
ആണാൻ ആഹ് ഓക്കെ ഓക്കെ ആഹ് ഇവിടെ കുറച്ച് നമുക്ക് ഉള്ളേരിയയാണ് അങ്ങനെ പിന്നെ ബസ്സും കുറവായത കൊണ്ട് ട്രാവലിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊറ ച്ച് ഏരിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക്തുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ടി വി ഒന്നും മഴക്കാല.. ക്കെ ഇവിടെ ടി വി ഒന്നും ആരും റീചാർജ് ഒന്നും ചെയ്യത്തില്ല കാരണം ചെയ്താലും നമുക്ക് നഷ്ടം വേഗം സിഗ്നലൊക്കെ പോവേ അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉം അങ്ങനൊക്കെ കാര്യങ്ങൾ പിന്നെ എന്താണ് വൈകിട്ടേ തന്നെല്ലാം ആഹാരമൊക്കെ റെഡിയായോ
ആയിട്ടുണ്ട് കഴിക്കണെങ്കി ഇവിടെ വീ മ്പോ പിന്നെ നമ്മള്മക്ക് ശ്രദ്ധിക്കൂലല്ലോ
ആഹ് നമുക്ക് എപ്പ വേണലോ എടുത്ത് കഴിക്കല്ലേ ഒരു സ്വാദന്ദ്രം ഉള്ളത് കൊണ്ട് വീട്ടില് ആവുമ്പോ നമുക്ക് എന്ന് ഉം ഉം
ആഹ് എപ്പോഴും പിന്നെ കഴിക്കാൻ നേരത്ത് ഉമ്മ വിളിച്ചോളൂ ഞമ്മള് ആ എടുത്ത് കഴിക്കണേ ആവശ്യ ഇല്ല
ഹലോ അഹ് കേക്കാവോ അഹ് ഇടക്ക് ഉണ്ടാവുന്നത കൊണ്ടായിരിക്കും മഴയുടെ പ്രശ്നം ആഹ് മഴയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടേ നമ്മളെ ബുദ്ധിമുട്ടി അതായിരിക്കും പിന്നെ എന്താണ് വിശേഷം അപ്പം ഇനിയിപ്പം രണ് ദിവസം വീട്ടിൽ നിന്നിട്ട് പോവാനല്ലേ അങ്ങോട്ട്
ആഹ് ആഹ് അഹ് രണ്ട മൂന്ന് ദിവസം നിന്നിട്ട് പോവാ വിചാരിച്ചു മൂത്തച്ചി ഉണ്ട് അവിടെ അപ്പൊ പിന്നെ എങ്ങനെ ഹസ്ബൻഡിന്റെറെ ഏട്ട്ന്റെ വൈഫുണ്ട് അവിടെ അപ്പൊ പിന്നെ ങ്ങനെ നിന്നതാണ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് റേഞ്ച് പോവുണ്ട് അല്ലേ നിങ്ങളത്
ഉണ്ട് ഉണ്ട് ഉണ്ട്ണ്ട് ഇടക്ക് പോകുന്നുണ്ട് ഞാൻക്ക് സൗണ്ട് കേക് ക്കുന്നില്ല അതാ ഞാൻ അവിടുത്തെ കുറച്ച് നല്ല ഇഷ്യൂ ഉണ്ട് നമുക്ക് അതാണ് ഇനിയിപ്പ മഴ കഴിഞ്ഞെന്ന് തോന്നുന്നു സാധാരണ ഇവിടെ മഴ കഴുമ്പോഴാണ് റേഞ്ചിന്റെ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്
ഏ മഴ കുറയുമ്പളാണ് റേഞ്ചിന്റെ പ്രശ്നം
ആ അതെ അതെ ഇവിടെ അങ്ങനാണ് ഇവിടെ മഴ കരണ്ട് പോകും പിന്നെ എന്തുവാണ് ഇടിമിന്നലൊക്കെ ഒക്കെ വരുന്നത് ആ ഒരു സമയത്താണ് നമുക്ക് അതുകൊണ്ട് പേടിയാ മഴ കുറയുമ്പോപിന്നെന്ന്നമ്മുടെ റോഡൊക്കെ ക്കെയങ്ങ്പിന്നെ അങ് നാശ ആവുമല്ലോ കോൺക്രീറ്റ് റോഡ് ആയതു കൊണ്ട് പെട്ടെന്ന് തെന്നും പായല് പിടിക്കും ക്കും വേഗം മഴ പെയ്ത് കഴിയുമ്പോഴേ
ആ അപ്പ വേഗം
ആ ആ അപ്പൊ നമുക്ക് അതുവഴി പോക
പേടിയാണല്ലേ പ്പംഒരു പേടിയാല്ലേ ഹലോ
അങ്ങത്തെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത കൊണ്ട് ഉ
ആ ആ് റേഞ്ച് ൻ്റെ ഇശ്യു ഉണ്ട് അതുകൊണ്ടല്ലേ
ഹലോ
ആ കേക്കുന്നില്ലേ
ആ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഇപ്പൊ കേൾക്കാം ഇപ്പൊ കേൾക്കാം ഉ ഇടക്കൊ ഒരു ഇത് സൗണ്ട് നമുക്ക് വ്യത്യാസം പോലെ തോന്നുന്നേ, സൈലന്റ് ആയിട്ട്, ആ... അങ്ങനെ. പിന്നെ ഇനി... ആഹ്, ഇല്ല ഇല്ല ഇപ്പൊ കുഴപ്പല്ല, ഇപ്പൊ കുഴപ്പ ഇല്ല.
ആഹ്.
ആഹ, എട
മഴായ്തതു, മഴായത് കൊണ്ടായിരിക്കുംല്ലേ?
ആ, മഴയുടെ പ്രശ്നമാണ്. അങ്ങനെ ഇനി... ഇപ്പം ഇനിയും നാളെ തൊട്ടിനും ഇപ്പ സ്കൂൾ തുറന്നക്കുന്നത് കൊണ്ട് മഴ ഇനി നല്ല പോലെ കാണും. ഇനിയിപ്പ രണ്ട് മൂന്ന് മാസത്തേക്ക് മഴ ആയിരിക്കല്ലോ?
ആ, എന്നാ പിന്നെന്താ?
പിന്നെ എന്താണെ? ങ്കിൽ ശരി ഓക്കെ ശരിയെങ്കിലേ?
ആ ആ ആ
ആ, ഓക്കെ, ഉം.